ഹലോ ഏ ആ കേൾക്കണ്ട് കേൾക്കണ്ട് കേൾക്കണ്ട് കേൾക്കണ്ട്
ആഹ്
വേറൊരു കോള് കൂടി വരുന്നുണ്ടല്ലോ ഇതിന്റെപ്പം തന്നെ
ആണോ അത് ആരാണ് എന്നിക്ക് അറീല പിന്നെ നമ്മള് അത് അറിയൂലാ വേറെ ആരെ വിളിക്കുന്നുണ്ടായിരിക്കും അത് കൊഴപ്പമില്ല പിന്നെ ഏഹ് അവിടെ മഴയുണ്ടോ?
മയ ഉണ്ട് മയ ചെറുതായിട്ട് ഇങ്ങക്ക് മയ ഇല്ലേ? ഏഹ് നല്ല മഴല്ല ചെറുതായിട്ടൊരു മഴ ഉണ്ട്
ആഹ് ഇവിടെ നല്ല തകർത്ത് പെയ്യാ
ഏഹ്
ഇവിടെ നല്ല താകർത്ത് പെയ്യാന്ന് പറയാ
ആഹ് അയ് ശരി
ചായ കഴിഞ്ഞോ?
ചായ കുടിച്ചു കുറച്ചാൾക്കാര് കുടിച്ചിക്ക്ണ് കൊറച്ച ആൾക്കാര് കുടിച്ചിട്ടില്ല
വർക്ക് ചെയുന്നുണ്ടോ?
ഇല്ല വീട്ടില് ഹൗസ് വൈഫ് തന്നെ ഇയ്യ് വർക്ക് ചെയ്യ്ണ്ടോ
ഇല്ല ഓൺലൈനായിട്ട് ചെറുതായി ചെയ്യ്ന്നുണ്ട്
ആ
പിന്നെ കൃഷി എന്തെങ്കിലും ഉണ്ടോ കൃഷി കൃഷി
കൃഷി എന്താ നമ്മളെ വീട്ടില് വെണ്ടക്ക, തക്കാളി വൈതെനങ്ങ, മുരിങ്ങ തൊക്കെത്തെന്നെ ണ്ടാക്കണ് ഞമ്മള്
അപ്പൊ പൊർത്ത്ന്നൊന്നും
ഓ വാങ്ങല്ണ്ട് വാങ്ങല്ണ്ട്
ആ വെഷേ വെഷല്ലാത്ത ഏ പച്ചക്കറിയൊക്കെ കയ്ക്കാല്ലേ
അതെ ഇപ്പയ്ന് ഏതാ വെശല്ലാത്തത് ഫുള്ളും കെമിക്കലെന്നല്ലേ ഉം അതിപ്പോ ഞമ്മൾണ്ടാക്ക്യാലും ഞമ്മളെ എന്താ പറയാ ഞമ്മളെ സ്ഥലടക്കപ്പം കെമിക്കലാണ്
ആ ആ
ഉപയോഗിക്കണ ഓരോ സാധനങ്ങള്
ആ
ഇന്നെന്താ ചായക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ എന്താ ണ്ടാക്ക്യേ
അത് ഞങ്ങളൊന്നും ണ്ടാക്കില്ല ഞങ്ങള് ഏണീക്കാൻ വൈകി തൊടങ്ന്നേള്ളു അതെ അതെ എല്ലാരും ജോലി വീട്ടില്
ആ
പിന്നെ ഞങ്ങള് വല്യോരു ഫാമിലിയാ അതോണ്ട് ഞാൻ ഫോൺ വിളിക്ക ആ പിന്നെ
അത് ശെരി
പിന്നെ എ ട്രിപ്പ് ട്രിപ്പെങ്ങാനും പോയിറ്റ്ണ്ടോ പോവാൻ താൽ ഒത്തിരി ഒണ്ടോ ഒറ്റുണ്ടോ?
ട്രിപ്പോ ട്രിപ്പ് പോവല് ആ പോവല്ണ്ടോയ്ച്ചാ കുട്ട്യോളാ അയ്ന മുന്നക്കാണ പോയ്നു. ഇപ്പം പോല് കൊറവാ. ന്നാലും എടക്കെട്ക്ക് ഫാമിലി ഒന്നിച്ച് പോമ്പം പോകും.
ആഹ്.
ഉം.
പിന്നെ
ഉം പോകാനൊക്കെ ഇഷ്ടാ ണ് ഇങ്ങക്ക് സ്ഥലങ്ങള് കാണണൊക്ക ഇഷ്ടാണ്
അ ആഹ്
കാശ്മീരാക്കാന്നാ അല്ല ആഹ് ഫാമിലി അതിൽ തന്നെയാണ് പക്ഷെ നമ്മള് വ് വേറെ വീട് വെച്ചതോണ്ട് വീട്ടില് നമ്മള് മാത്രേ ഒള്ളു
പിന്നെ ഏ എന്ത് പറയാ ഈ മക്കളൊക്കെ
മ ആഹ് മക്കളൊക്കെ പഠിക്കുആണ് ചെറിയ മക്കളാ ജോലിക്കൊന്നും പുവാൻ പറ്റില്ല ചെറിയ മക്കളാണ് ഇന്ന്പ്പ ഞായറാഴ്ച ആയതോണ്ട് ലീവാണ്
ആ എക്കും പൊടിമക്കളാണ്
ആഹ് ചെറിയ കുട്ടിയാളാല്ലേ
ഒന്ന് എൽ കെ ജി പഠിക്കുന്ന് ഒന്നിന് ഏഴ് വയസ്സ്
ആഹ് അങ്ങന ഇവൾക്ക് ഒരാളെ യിലാണ് ഒരാള് മൂന്നിലും
അ ആഹ്
ഉം ചെറിയ മക്കളന്നെ
എന്റെ മക്കള പ്രായം തന്ന
അതെ
ങ്ങളെ ഹസ്ബൻ്റ് നാട്ടിലാണാ ജോലി
ആഹ് അതെ നാട്ടിത്തന്ന അക്കൗണ്ടൻ്റ് ആയിറ്റ് വർക്ക് യ്യാണ്
അ ആഹ്
ഞാനും പോയിരുന്നു പിന്നെ എനിക്ക് കണ്ണിനൊക്ക ചെറിയ പ്രശ്നം വന്നപ്പോ ഞാനങ്ങന നിർത്തി
ആ ആ
കണ്ണിനി എന്താ പറയാ കണ്ണിന്റെ കൃഷ്ണമണി പൊറത്തേക്ക് ഇങ്ങനെ തള്ളി വരുന്ന ഒര്അസുഖാ അപ്പൊ കമ്പ്യൂട്ടറിലൊന്നും നോക്കാൻ കഴിയൂല ആഹ് അത് കോയമ്പത്ത് ത്ത് ഒരു കാണിച്ച് സർജറി എക്കെ കഴിഞ്ഞ് പക്ഷെ കാഴ്ച്ച തിരിച്ചിട്ടൂല കാഴ്ച്ച കിട്ടണം എന്ന്ണ്ടെങ്കി ഇനി അത് സർജറി ഇത് വേള വേറ ആൾക്കാരെ കണ്ണ് വെക്കണം
ഹലോ ആ
പ്പൊ അത് ചെയ്തിട്ടില്ലതുവരെ ഒരു കണ്ണുണ്ട് ഒരു കണ്ണില്ല
ആ ആ ഏത് ബുദ്ധിമുട്ടുള്ള കാര്യാണല്ലോ കണ്ണല്ലേ നമ്ക്ക് വേണ്ടത് കണ്ണല്ലേ സത്യത്തില് കണ്ണല്ലേ നമുക്ക് അത്യാവശ്യം വേണ്ടത്
ഞാൻ സ്കൂട്ടി ഇത് വണ്ടി ഇത് ഒക്കെ ഓടിക്കുക ചെയ്യും നമ്മള കാര്യങ്ങളൊക്കൊക്കെ പോ ഒക്കെ ചെയ്യും
എനിക്ക് കണ്ണിന്
ഓ ദാ വര്ണ്
കണ്ണിന് പോ കണ്ണിന് പോളക്കുരു വന്നായിരുന്നേ സാധാരണ പോളക്കുരു വരുന്നതാണ് പക്ഷെ എങ്കില് പോളക്കുരു ഇപ്രാവശ്യം വന്നപ്പോ കണ്ണ് ഈ മുത്തശ്ശി മുത്തശ്ശിമാരുടെ വ വയറിരിക്ക വയറും ജസ്റ്റ്ക്കെ ഇങ്ങനെ തൂങ്ങി കിടക്കൂലേ പ്രായ അമ്മമ്മമാരെ
ആ ആ ആ
മുഖം ഫുള്ളും തൂങ്ങാൻ തുടങ്ങി പൊളക്കുരു വന്നിട്ട് അതിപ്പോ മാ മാറാൻ തുടങ്ങിട്ട് ഇപ്പം രണ്ടു ദിവസം ആയിട്ടേ ഉള്ളു
ആ ഇപ്പൊ എല്ലാർക്കും ഉണ്ട് അത് കണ്ണ്ന് പ്രശ്നേ എല്ലാർക്കും ഉണ്ട് ഇപ്പോ ഞങ്ങളെ ആയൽവാസിക്കൊക്കെ ഉണ്ട് ഒരു കണ്ണ് പറ്റേ അടഞ്ഞ് പോയിക്ക്ണ്
ആ എന്റെ അങ്ങനെയാണ് പക്ഷെ എൻ്റേല് ഒരു പോളോ ഒരോന്ന് പറയാനല്ല എള്ളേ പക്ഷെ പോളക്കരു വന്ന ഇങ്ങനെ വീർത്ത് വരൂല്ലല്ലൊ തൂങ്ങില്ല ല്ലാലോ ക്ഷേ എന്തേന് വീർത്ത് തൂങ്ങി ഈച് ഈച് ഇ ഇ കണ്ണിന്റെ പീലി ഒന്ന് ഇതൊന്നും വരൂല്ല എന്താ ഉച്ച അങ്ങനെ അങ്ങനെ ഒന്നും വരൂലായിരുന്നേ അപ്പൊ എല്ലാർക്കും സം വേറെ എന്തെങ്കിലു ആണോന്ന് മുഖം ഇങ്ങനെ തടിച്ച് വന്നപ്പോ ബലൂൺ പോലെയായപ്പോ അപ്പൊ അത് കാൺചൊട് പ്പോ കണ്ണിന്റെ ഹോസ്പിറ്റലി പോയപ്പോ ഒരു ഡോക്ടർ പറഞ്ഞു അത് കണ്ണ് ഐലിനിയർ പുതിതായി യൂസ് ചെയ്തിട്ടിണ്ടായിരുന്നേ
അയ്ന്റെ അലർജീല്ലേ
അ അതായിരിക്കും ന്ന് അവര് പറഞ്ഞ് പക്ഷെങ്കി ഇപ്പം മെയിൻ ഡോക്ടർ വന്നപ്പോ അ മറ്റേ ഗുളികൊന്നും കുടിച്ചിട്ട് കൊറവില്ലാണ്ടായപ്പോ മെയ്ൻ ഡോക്ടർ വന്നപ്പോ പറഞ്ഞ് മെഷീനിൽ വെച്ച് നോക്കണന്ന് കണ്ണ് ഇങ്ങനെ താടി വെച്ച് നോക്കണംന്ന് പറഞ്ഞ് അപ്പൊ ആ മിഷീന്റെ ഉള്ളില് തല വെച്ച് നോക്കിയപ്പോ കണ്ണിന് പോളക്കുരു പഴുത്തതാന്നു പറഞ്ഞ്
ആ ശരി എന്നിട്ട് ഇപ്പോ കൊറവുണ്ട്ല്ലേ ഉ അല്ല മൊത്തത്തില് എല്ലാർക്കും ഉണ്ട് കണ്ണിന് പ്രശ്നം ഇപ്പൊ ഈ കാലാവസ്ഥൻ്റേ ചേയിഞ്ചാണോ എന്താന്നറിയില്ല നല്ല എനിക്കൊക്കെ ഉണ്ട് ഇന്ന് രാവിലൊക്കെ നീച്ചപ്പൊ കണ്ണ് ചുമന്ന്ക്കാ ഭയങ്കര ചൊറിച്ചിലും ഇണ്ട്
എനിക്കത് ചൊർച്ചിലും വേദനയൊക്കെ ഉണ്ട്എനിക്ക് കണ്ണ് കാണൂല്ലായിരുന്നേ സ
ആ ആ അങ്ങനെ തന്നേണ് ഈ പോളങ്ങനെ അടഞ്ഞു പോയി കട ക്കണില്ലേ നീരൊക്കെ പോന്നോ പോലെ
അതെ അതെ എനിക്ക് കണ്ണ് കാണുല്ലായിരുന്നേ അ പ്പൊരു കണ്ണ് കണ്ടില്ലെങ്കിലുള്ള അവസ്ഥ ഞാൻ ആലോചിക്ക
അതാണ് അതെ ഇപ്പംശീലായി കൊറേ വർഷായിലേ
അ ആ
ഉം ഇപ്പങ്ങനെ ശീലായി
ആ പിന്നെ ഇന്ന് എന്താ സ്പെഷ്യല് വീട്ടില്
സ്പെഷലെന്താ രാവിലെ നൂൽപ്പുട്ട് എണ്ടാക്കിക്ണ് ചെറുപയർ ക റിം നല്ല കട്ടൻചായിം
അങ്ങനെ സൺഡേ ആയോണ്ട് അധികം മിക്ക ആൾക്കാരും സ്പെഷ്യൽ ഇണ്ടാക്കല്ലോ ആ ചിലര് ചിക്കന് എല്ലാം വാങ്ങി
ആ അ അല്ലന്ന്നി ഉച്ചക്ക് ഞങ്ങക്ക് ഇന്ന് ഒരു വീട് ഇരിക്കലിണ്ട്
ആ ആ
പുതിയ വീട് അപ്പൊ അയിന്പോണം പിന്നെ ഉച്ചക്കക്കില്ലെ ഫു ആഹ് ശരി അപ്പമ്മക്ക് ഉച്ചക്കങ്ങനെ ഉം പിന്നെനി വൈകുന്നേരം വന്നിട്ടിണ്ടാക്കണം ലീവാണ് സണ്ടെ എല്ലാരും ലീവാ
ആഹ്
ഉം ഇനീ എന്താ രാവിലെ ഇനി എന്താ ഇണ്ടാക്ക ബ്രേക്ക്ഫാസ്റ്റൊക്കെ
ഇവടെ ഞാനല്ല ഇണ്ടാക്കുന്നെ ഹ് എനിക്ക് പിൻ ഞാൻ ഞാൻ അങ്ങനെണ്ടാക്കൂല്ല എന്ന അതല്ല പിന്നെ പ്ലസ് ഏ പ്ലസ് റ്റു കഴിഞ്ഞപ്പോ കല്യാണംകഴിഞ്ഞ് പിന്നെ ഞാനിപ്പെന്റെ വീട്ടിലല്ല അത് മാ ത്രല്ല പിന്നെനിക്ക് ശെരിക്ക് ഭാഗ്യംവന്നതാ പണിയുല്ല എന്നാലും അത്യാവശ്യം വീട്ടില് ആ അതെ
ഉം-അ-ആഹ് ശരി പിന്നെ സ്വന്തം വീട്ടക്കെത്തിയാ തീര്യെടുക്കൂല്ല
അത് സത്യാ ആ പിന്നെ ഈ ദോശയുണ്ടാക്കും ദോശയും പുട്ടും ഉണ്ടാക്കും ഇപ്പാകെ അതേ അറിയുള്ളൂ പിന്നെ അടയുണ്ടാക്കുന്നറിയാം അതിൽ കൂടുതലൊന്നും അറിയുല്ല
ഏഹ് ഇനിപ്പ അയിനൊന്നും പേഠിച്ചണ്ടല്ലോ യൂട്യൂബിലോക്കിയാ എല്ലാ വിധവും കിട്ടുവല്ലോ എങ്ങനെയാണ്ടാക്ക ക്കണ്ടത് പണ്ടത്തെമാരിയല്ലല്ലോ പണ്ടൊക്കെയാന്നാ നമ്മള് സ്വയം ഉണ്ടാക്കി പടിച്ചേന്നെ വേണം
ഞാൻ ഭർത്താവിന്റെ വീട്ടിപ്പോയാല് യൂട്യൂബ് നോക്കലാണ് കറിയൊക്കെണ്ടാക്കാൻ ബീഫൊക്കെണ്ടാക്കണെങ്കില് പിന്ന പിന്നെ കുറേ ഓൺലൈൻ ഫ്രണ്ട്സൊക്കെണ്ട് അവരു ആയിട്ട് ചാറ്റുമ്പോ ചോയിക്കും നിങ്ങള് നിങ്ങളെപ്പോലത്താൾക്കാരോടൊക്കെ എങ്ങനെയാ ബീഫ് കറി ടേസ്റ്റ് കൂട്ടൻ ഉണ്ടാക്കുക എന്നൊക്കെ പറയും
അത്ശെരി ബീഫൊക്കെ നമ്മള് അടുപ്പത്ത് വിറകടു പ്പിലുണ്ടാക്കണം എന്നാലാ ടേസ്റ്റ് ഇപ്പൊക്കെല്ലാരും കുക്കറിലല്ലേ കുക്കറില് വേഗം വേവും വെന്ത് ട്ടും ഉം അടുപ്പത്ത് കനലില് വെച്ച് വരട്ടിയ അത് ടേസ്റ്റ് വേറെത്തന്നെ
ആഹ്-ആഹ്
അതിപ്പൊനി ബീഫ്ന്നല്ലട്ടെന്തായാലും വിറകടുപ്പില് കുക്ക്ചെയ്യ്ണ ടേസ്റ്റില്ലല്ലോ നമ്മള് ഗ്യാസടു
ഇന്നത്തെകാലം മിക്ക ആൾക്കാരും ഗ്യാസിലല്ലേ ഫുൾ പണി
അതെ ഹ്-ഹ്-ഹ് വേഗം ഇണ്ടേനും പാത്രം കഴുകാനും ഒക്കെ കാര്യോന്നുണ്ടാവില്ലല്ലോ
ആഹ്-ആഹ്-ആഹ്
ഉം ഞാനൊക്കങ്ങനെ തന്നെണ് എനിക്ക് കണ്ണിന് തീരേ പറ്റൂല അടുപ്പ് പൊകേം കാര്യങ്ങളൊക്കെ
ആഹ്-ആഹ് ഫുൾടൈം പിന്നെ രാവിലെ തിരത്തായിരിക്കൂലെ
നല്ലോണണ്ടായണ്ടേ കണ്ണിന് സ്കൂൾക്കൊന്നും പോവാത്ത പോവണ്ടല്ലോ ജോലിക്ക്പോണ്ട സ്കൂള്ക്ക്പോണ്ട പിന്നെ നല്ല മഴയതാ പൊറത്ത്ക്കെറങ്ങാനും പറ്റൂല
വല്ലാതെ
ഉംഹ് അങ്ങനെ അങ്ങനെപോണ്
ഇന്നാ അല്ല ഇന്നാ ഇന്നല്ലേ നമുക്ക് കൊറച്ച് ഫ്രീയാവാൻ പറ്റൂ
അതെ
ഇന്നും ഭയങ്കര സ്കൂള് പറഞ്ഞയക്കലും ഒക്കെ തിരക്കായിരിക്കുംല്ലേ
അതന്നെ
പിന്നെ ഞാ
ഓക്കെ ആയില്ലേ
ആ
ആ ഓക്കെ ശെരി
ആ ശെരി
ഇതില്ലേ